ആഹ് കേക്കാണ്ട്
പറഞ്ഞോ എന്തൊക്കെയുണ്ട് വിശേഷം
സുഖായിട്ടിരിക്കുന്നു മഴയുണ്ടോ വളരെ
മ് നല്ല മഴയായിരുന്നു മൂന്ന് മഴി തൊട്ടിട്ടത ഇപ്പ ഒന്ന്
ആ ആ ആയി ഇപ്പ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മഴ മ് മ് ചായൊക്കെ കുടിച്ചാ
ഇല്ല മഴ കണ്ടോണ്ട് കട്ടിലീട്ടില്ല മഴ നോക്കി പുൊറത്തോട്ട് കിടക്കുകാണ്
അത് ശരി മ് മ്
കൊണന്നപ്പോ മഴ അപ്പൾ പിന്നെ ഇണീക്കാൻ മതി
അത് ശരി ആ
ഇങ്ങള്
കൊഴപ്പമല്ല
തിരക്കില് എനി പെട്ടെന്ന് എനീറ്റ് ചെയ്യേണ്ടതായ ആവശ്യംങ്ങളില്ലല്ലോ
ഞാൻ രാവിലെ ഉള്ള പരിപാടിയായിരുന്നു ചോറ് അടുപ്പേ വെച്ചു പിന്നെ ചായ കിട്ടും മ് ദോശ ഉണ്ടാക്കാനുള്ള വാടിയ
കുട്ടികളുണ്ടോ
കുഞ്ഞുണ്ട് രണ്ട് വയസ്സായ കുഞ്ഞുണ്ട് ആളെ എഴുന്നേറ്റില്ല എഴുന്നേറ്റ് വരും എഴുന്നേ ആ എഴുന്നേറ്റ വരുന്നുംന്നെ പണിയെല്ലാം തീർക്കണം പിന്നെ പരിപാടി ഒന്നും നടക്കത്തില്ല പിന്നെ എടുത്തോണ്ട് നടക്കേണ്ട വര് ഹസ്ബൻഡ് എറെ ജോലിക്ക് ന ഉ ഹസ്ബൻഡും കൊടുത്തും മ് ഞാൻ രാവിലെ ചായ കുടിച്ചു ഇനി ദോശയും ഒക്കെ ഉണ്ടാക്കണം
ഓ ഓ ഓ ആ
പിന്നെ കല്യാണം കഴിച്ചാ
ആ അതെ
ആ ഹ ഹാ
ഹസ്ബന്ഡന് ചോറ് കൊണ്ടു പോണം
ആ കൊണ്ടു പോണം ചോറ് കൊണ്ട പോണം
ഓ
പിന്നെ എന്താണ് ഇല്ല ഇല്ല ഇപ്പം ഇ ഞങ്ങള് സാധാരണ അങ്ങനെ രാവിലെ ഒന്നും മേടിക്കത്തില്ല വൈകിട്ട് മേടിക്ക എന്നിട്ട് വൈട്ട് കറി വെച്ചകും ആഹ അപ്പൊ പിന്നെ രാവിലെ കുറച്ചൂടി എളുപ്പുണ്ട് രാവിലെ ഉ വൈട്ട് വൈട്ട് കതായിട്ടേ വാങ്ങിക്കത്തുള്ളൂ അപ്പൊ പിന്നെ ആ കറി വെച്ച് വൈകിട്ട് കറി വെച്ചിട്ട് രാവിലെ ഉപയോഗിക്കും പിന്നെ മനക്ക രാവിലെ ആ പിന്നെ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ചെറിയ കറി ക്കൂടി വെച്ചാൽ മതിയല്ലോ മീൻ കറിണ്ടല്ലോ ഉ അത ഒത്തിരി രാവിലെ പാട് വരത്തില്ല
ഉം
ഉം ഉ പിന്നെ എന്ത് പാചകൊക്കെ ചെയ്യാൻ ഇഷ്ടള്ള
ഓ പാചകം ഒക്കെ ചെയ്യാൻ ഇഷ് കൂട്ടത്തിലാണ്
ഉ എന്താണ് എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഒക്കെ ഉണ്ടാക്കാറ്
അങ്ങനന്ന ഒന്നുല്ല പ ഇത് അതൊരു മൂട് പോ അല്ലെ എന്താണ് അപ്പോ ഫ്രിഡ്ജിലുള്ളതെന്ന് തോന്നുന്നത്?
അതങ്ങനെ ഇണ്ടാക്കോ?
ചില സമയത്ത് നല്ല മൂഡ് തോന്നും കുറച്ചു പേരടെ എന്തെങ്കിലും ചെയ്യാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാ ഏട്ടൻ വരുമ്പോ അല്ലെങ്കി ഞെട്ടിക്കാന്നൊക്കെ
ആ
അങ്ങനെയൊക്കെ ആ ഉണ്ട് ഉണ്ട്ണ്ട്ണ്ട് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായി ഇതൊക്ക
പറ്റാത്ത കാര്യങ്ങൾ ഒണ്ടാക്കുമ്പഴായിരിക്കും ഞെട്ടുന്നത്
ആ എന്റെ പിന്നെ കൊറെ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വരും കേട്ടോ മോശം ആവാറില്ല ഒന്നും കുക്കിംഗ് അത് കൊണ്ട് എന്റെ പരീഷ് ണം ഉണ്ടാവണേന്ന ചേട്ടൻ പ്രാർത്ഥിക്കുക
ആഹ് ആഹ് ആ അത് ശരി നല്ല അല്ലിയോ എന്തെങ്കിലും ഏ എപ്പോഴും ഒരേപോലെ എടക്
എപ്പഴും ഒരേപോലെ കഴിക്കുമ്പം ഭയങ്കര മടിയ
മടുപ്പ് അത് നമ്മുക്ക് അതെ നമ്മുക്കാണെങ്കിലും നമ്മള ഇന്നും കുക്ക് ചെയ്ത് കഴിയുമ്പം വേറെ ആരിലും എന്തെങ്കിലും ഉണ്ടാക്കി തന്നാ നമക്ക് ഭയങ്കര ടേസ്റ്റ് ആയി തോന്നും ഉം
ആദ്യമെക്ക കല്യാണത്തിന് നുമ്പ് വശ്യം സൊന്താട്ടൊക്കെ വെച്ച് ഇങ്ങനെ കഴിക്കാ ക്കുന്ന് ആരെങ്കിലുവൊക്ക വെച്ച് തന്നി വീച്ച് ഇത് നമുക്ക് ചെയ്യണം ന്നുള്ളൊരു ക ഇതൊണ്ടല്ലോ നമ്മളാണിത് ക്കേണ്ട സാഹചര്യം അതാ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ എങ്ങനെ ഞാ ആഹാരം കഴിക്കും ഞാൻ എങ്ങനെ മീൻ കറി വെച്ചു കഴിക് ക്കും പക്ഷെ വെച്ച് വെച്ച് കഴിച്ച് കഴിച്ച്
കല്യാണം കഴിഞ്ഞതിന് ശേഷം ട്ടാണ് ത് ചേരുന്നേ ഇത് പാചകം പഠിച്ചേ
കല്യാണത്തിന് മുമ്പ് വെജ് വെക്കുവാരുന്നു
ഉം
വിഴുക്കുവരട്ടി തോരൻ അങ്ങനെയൊള്ളതൊക്കെ ചെയ്യും മീൻവർ ക്കലക്ക എനിക്ക് എ എനിക്കിങ്ങനെ കൊറച്ച് ഇതൊണ്ട് എനിക്ക് ഇഷ്ടല്ല ഈ ഇറച്ചി മീനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ട് കറി വെക്കാ എനിക്ക് ഒരു മാതി രി വരും സങ്കടം വരും
ഉം
ഇന്നിനിങ്ങനെ പച്ചക്കൊക്കെ എടുക്കുമ്പഴേക്ക്
ഓ ഹൊ ഓ
അന്ന് ചെയ്തിട്ട് അന്ന്തന്നെ കഴിക്കണല്ലോന്നൊക്കെ മൈൻഡൊക്കെയുണ്ടാരുന്നു മാറി
മ് അയ്ശെരി ആ ഞാൻപിന്നെ ഒരുമാതിരി നേരത്തെ തൊട്ടെ
ച്ചി ആ ഹസ്ബൻഡ് പിന്നെ അതുകാരണം ആ ഉച്ച് എറച്ചിയൊക്കെ മേടിക്കാണെങ്കിൽ ചേട്ടൻ തന്നെ ക്ലീൻ
മ്
ഏ അതെനിക്കിപ്പഴും പേടിയാ അത് ചെയ്യത്തില്ല
ആ ഞാൻ പിന്നെ എറച്ചി കഴിക്കാറില്ല അതുകൊണ്ട് പിന്നെ
ആണോ
ആ എനിക്ക് ഞാൻ എറച്ചിയൊന്നും കഴിക്കത്തില്ല എനിക്ക് ചെറുപ്പം തൊട്ടെ എന്റെ അമ്മ കഴിക്കത്തില്ല അതുകൊണ്ട് അമ്മയും ഞാൻ ഞാനും അങ്ങനെ കഴിച്ച് ശീലിച്ചിട്ടില്ല
ഓ എൻ കൊറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പൊ ഒണ്ടായതുകൊണ്ടങ്ങനെ ഫുഡ്ഡിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എറച്ചി അങ്ങനൊന്നും കഴിച്ചൂടാ
കഴിച്ചൂടാ ആ ആ ആ ആ
ചേട്ടന് കഴിക്കണ്ടകൊണ്ടിട്ട്
ഒണ്ടാക്കും ഞാന് ഇത് ഞാനീ ഈ സംഭവം കഴിക്കത്തില്ല എറച്ചീം ഇപ്പ ഞാന് വീട്ടിൽ ചെന്ന് ആ കെല്ലാം കഴിച്ചെന്നപ്പോ പിന്നെപ്പോ അവരും വെജിറ്റേറിയൻ ആയി അവരും ഇപ്പ വെജിറ്റേറി
ആണോ
അവര് വെജിറ്റേറിയൻ ആയിന്നുവെച്ചാ ന്താ അവ അവര് ക്ക് ഞാൻ കഴിക്കാത്തൊണ്ട് അവര് വാങ്ങിക്കത്തില്ല അവർക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നി കഴിഞ്ഞാരെ ഞാനന്ന് എനിക്ക് ഒണ്ടാക്കാനറിയാം ഒണ്ടാക്കികൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ അവര് വാങ്ങിച്ചോണ്ട് വരത്തില്ല വാങ്ങിച്ചോണ്ട് വന്നാലല്ലേ ഒണ്ടാക്കികൊടുക്കാൻ പറ്റു ഞാൻ കഴിക്കാത്തോണ്ട് അവർക്ക് മടിയാ അതുകൊണ്ട് അവരും ങ്ങ്നെ വാങ്ങും പിന്നെ കടേലെങ്ങാനും പോയെന്തെങ്കിലും കഴിച്ച്
ആ ചേന് പൊറത്തുന്ന് അങ്ങനെ കഴിക്കുന്ന ഇഷ്ടവല്ല ട്ടാ അപ്പൊപിന്നെ എന്ത് കൊടുത്താലും കാരൃ കഴിച്ചോളും പക്ഷെ എനക്ക് ഞാൻപ്പ പറയും വേടിച്ചുവാ ചെയ്യാം അതാവകുമ്പോ പിന്നെ രണ്ട മൂന്ന് ദിവസം പുള്ളിും കഴിച്ചോളും
ഉം
ഇല്ല ഇത്രരി ബുദ്ധിമുട്ട് മയകയ ഒക്കെണ്ടെങ്കും നമ്മള് ഭയങ്കരമായിട്ട് കണം ചെയ്യേണ്ടി വരത്തില്ല ഇതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ
ആഹഹ ആ ആത് വെജിറ്റേറിയന ഇപ്പ അവിടെല്ല പിന്നെ മീൻീ മീൻ പിന്നെ കുറച്ചൂടെ കഴിക്കും അത് എല്ലാം ഒന്നും കഴിക്കത്തില്ല ചെിലതൊക്കെ മാത്രം അപ്പൊ എനിക്കിഷ്ടമുള്ള എന്തെലൊക്കെ വാങ്ങിക്കും അത് കഴിക്കും അവ അങ് അഡ്സ്റ്റ് ച ചെില വല്ലപ്പോഴും ചെില ആ ിക്കത്തോട്ടൊക്ക ഉണ്ട് ത ഇങ്ങ ആയിക്കണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടം ആഹ ചെറുതായിട്ടായി വരുന്നുണ്ട് വഴുതനങ്ങുണ്ട് മധുരക്കിഴങ്ങുണ്ട് പയറ് പിന്നെ കപ്പയുണ്ടായിരുന്നു ഇപ്പ കപ്പയ എല്ലാം ഇതായി ഞങ്ങൾ വെള്ളം കറ എന്ത സ്ഥലമായതുകൊണ്ട് വെള്ളമൊക്കെ കയറി വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് പിന്നെ കപ്പേറ്റ് മറിച്ചു
ഓ ഓ ഓ
കപ്പ വരിച്ചു പിന്നെ പിന്നെ എന്താ ഓമ്മ നിപ്പുണ്ട് പിന്നെ അത് നേരത്തെ ഉള്ളായിരുന്നു പിന്നെ മര ഓമ ഓമ ഓമക്ക ഓമക്ക ആ അതൊക്കെയ ഉണ്ടായി പിന്നെ ഞാൻ വെച്ചു വച്ചന്ന് പറഞ്ഞാ വഴുതനങ്ങയും പയറും ആ ഇതും എന്താണ് മധുരക്കിഴങ്ങ് അതൊക്കെയ ഉണ്ട് പ പച്ചമുളകുണ്ട് കറി ഇതുണ്ട് ക കറിവേപ്പിലുണ്ട് പിന്നെ കാന്താരിനി ഇപ്പുണ്ട് അതൊക്കെയുണ്ട് അത്യാവശ്യം നമുക്ക് അവിടുന്ന് വീട്ടില ആവശ്യത്തിുണ്ടാം പിന്നെ ചീരയുണ്ട് നല്ല മറ്റേ ചീരല്ലേ മൈസൂർ ചീരന്ന് പറ ചീര തോര വെക്ക ആ് ആ് ചീരുണ്ട് അത അട കഴകി വെക്കാറണ്ട്
ആഹ
ആ അത് ഭയങ്കര ഇഷ്ട അത് മറ്റേ തോരം പോലെ വെച്ചിട്ടതിനകത്ത് മുട്ടയും കൂടെൊക്കെ ഇട്ടിട്ട് ഒരുരിതാക്കിയ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്
ഉം
ഉം ഉ
കുട്ടിക്കാ കൊച്ചിന് ഹലോ കുഞ്ഞൻ എന്ത് എന്ത് കുഞ്ഞിനും വെജിറ്റേറിയൻ ആണോ കൊടുക്കാറ് കൂടുതലും
അല്ല കുഞ്ഞിന ഇപ്പം ഞങ്ങള് ഇപ്പൊ കുറച്ച് കുറച്ച്ഒക്കെ ഉ ഞങ്ങളെപ്പോലെ എന്നെ പോലെ ആകാതിരിക്കാനായിട്ട് ഞാൻ ഇടക്കൊക്കെ വരുമ്പോ കടന്നൊക്കെ ആണെങ്കിലും മേടിക്കുമ്പ കൊടുക്കും കുഞ്ഞന് ഇടയ്ക്ക് വല്ലപ്പോഴും മേടിക്കാറുണ്ട് അപ്പ കു ഇങ്ങനെ കൊടുക്കാറുണ്ട് പക്ഷെ കുഞ്ഞിനും എന്താ പറയുക ദഹിക്കാനുള്ള ഇതായിട്ടില്ല അതുകൊണ്ട് ഒത്തിരി ഒന്നും കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല രണ്ട് വയസ്സല്ലായള്ളൂ ഇതൊക്കെ ദഹിക്കാൻ ഒത്തിരി സമയം എടുക്കത്തില്ല അപ്പൊ കൊറച്ച് ചെറുതായിട്ട് ങ്ങ കൊടുക്കും ഉ കുഞ്ഞിനെ എല്ലാം കൊടുത്ത് ശീലിപ്പിക്കണം ഉം
ആ വീട്ടില അമ്മല്ലേ
കഴിക്കില്ല അതുകൊണ്ടാണ് എനിക്കും അങ്ങനെ ഒരു ശീലം വന്നത് വീട്ടില അങ്ങനെ ഈ ടൈപ്പ് സാധനങ്ങളൊന്നും അധികം മേടിയിട്ടില്ലായിരുന്നു അങ്ങനെ അങ്ങനെ എനിക്കത് ശീലമായി പിന്നെ ഉം ഇപ്പൊ ഇനി കുഞ്ഞിന പിന്നതെല്ലാം മാറ്റിയെടുക്കണന്ന് വിചാരിക്കുന്നു പിെ കാരണം നമ്മളെ പോലെ എല്ലാം കഴിച്ചാലും വരത്തില്ല ചില സമയത്ത് നമ്മൾ ഈ ഇതൊക്കെ കഴിക്കാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും നമുക്ക് ഈ എല്ലാം കഴിക്കണം കച്ചിയും ഇതെല്ലാം കഴിക്കണം ആ പച്ചക്കറിയ കാരണം ചില സമയത്ത് ഇ എന്തലക്കത് ഇതൊക്കെ കഴിക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകളും ഉണ്ട്
ഉ പുറത്തോട്ടൊക്കെ പോകുമ്പോഴും കിട്ടാൻ അവൈലബിലിറ്റി എല്ലാം നോക്കണല്ലോ ആൺകുഞ്ഞാണോ
ആ അതെ അതെ
അ പിന്നെ എന്തായാലും ഇതൊക്കെ
ശീലിച്ചേ പറ്റിയുള്ളൂ അല്ല ഞാനും ഇപ്പം സത്യം പറഞ്ഞൽ നമ്മൾ ചെറുപ്പത്തി ചേർത്ത് കഴിച്ച് ശീലിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കഴിച്ചു പോയേനെ നമ്മുക്ക് അങ്ങനെ ഒരു ശീലം തരാത്തത് കൊണ്ടാണ് നമ്മൾ നമുക്ക് ഇപ്പം വലുത കുറെ ആയിരിക്ക മടിയായി കാണുമ്പം എത്ര കഴിക്കാൻ ശ്രമിക്ക വച്ചാലും നടക്കാത്തരുതായിരുന്നു അതായത് വീട്ട അവിടെ ചെന്ന ഹസ്ബൻഡറ് ഇതൊക്കെ തരാനായിട്ട് നോക്ക കഴിച്ചു നോ കഴിച്ചു നോക്ക എങ്ങനെയണന്ന് പക്ഷെ എനിക്ക് പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ ആറ്റു മീൻ തോട്ട് മീൻ അതൊന്നും കഴിക്കത്തില്ല അതൊന്നും ഇവിടെ ശീലിപ്പിക്കുകയില്ലാത്തൊണ്ട് അവിടെ ചെന്നപ്പോം അവിടെ എപ്പോഴും മീനൊക്കെ കി പക്ഷെ അവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാന അത് കഴിക്കാത്തൊണ്ട് അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്ക അപ്പ എന്നെ എപ്പോഴും വഴക്ക പറയാറുണ്ട് കഴിച്ച് ശീലിക്കണം കഴി അത് നേരത്തെ ചെറുപ്പത്തി ശീലം തരാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുകണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും കുഞ്ഞിന അതെല്ലാം കൊടുത്ത് ശീലിപ്പിക്കണംന്ന് ഓഹ എന്നാ പിന്നെ രാവിലെ പണിയൊക്കെ നടക്കട്ടെ
ആഹ ശരി
ആ ശരി